ഹലോ. കേക്കാവോ ആഹ് കേക്കുണ്ട്, എന്തക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം നല്ല കാലാവസ്ഥയിന്ന് നല്ല വെയിലു ണ്ട് ഏഹ്.
വെയില് ഇവിടെ വെയിലില്ല ഒരു മൂടലാ ണിവിടെ നല്ല വെയില്ന്ന് പറയാനില്ല. ആഹ് മുടലാണ് എന്നാ മഴ ആണെങ്കിലോ പെയ്യുന്നൂല്ലേനു. അങ്ങനെത്തെ ഒര് കാലാവസ്ഥയാണിവിടെ. ആഹ് ആണോ ആണോ ആഹ് കുഴി ച്ചിടാനെന്തേ കൃഷി ചെയ്യുന്നൊണ്ടോ കൃഷി ചെയ്യുന്നൊണ്ടോ?
ഇവിടെ. ആഹ് ചെടിക്കളും ഇതൊ ക്കെ വെക്കും പിന്നെ ചെറുതായിട്ട് പിന്നെ മുരിങ്ങാ.
ന്റെ ചെടികളോട് ചെടികള് എന്റെ വീട്ടില് കൊറേ ചെടികളുണ്ട്. ഉം ചെടികളേം. ചെട് ഏഹ് ചെട്ടിപ്പൂ എന്ന് പറഞ്ഞാ കണ്ടോണം മല്ലികാ, റോസാപ്പ് പൂവ്.
ആഹ് ആഹ്.
പിന്ന അതേപോൽ തന്നെ കോസ് മൂസ്. കൊറേ പുഷ്ച്ചെടികളെല്ലായിണ്ട് ചെടി ഏഹ് എന്താണ് ചെടിനോട് ഭയങ്കര താല് പര്യ ഉള്ള ഒരാളാണ് ഞാന്.
തന്നേ.
അതേപോൽ തന്നെ ആഹ് കൃഷിയും കൃഷിയ ആഹ് അവിടെ ഇവിടെത്തന്നെയിണ്ട് ഒര് രൂ വീട്ടില് അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. ശവനാറിയായിട്ടും പല ഐറ്റംസ് ശവനാറിയായിട്ടും പിന്നെ വെള്ളയില്ലാത് ട്ട് ഈ പ്രാവശ്യം കൊറേ അങ്ങട്ട് പോയി നോക്കാൻ കഴിഞ്ഞില്ല. വെള്ളം കൊറവായി പ്പോയി ഉം.
കിട്ടാത്ത ഏര്യായാ. വേനൽ.
കിട്ടാത്ത ഏരിയാണോന്ന് ചോയിച്ചാ കിട്ടു ഒക്കെ ചെയ്യും. പക്ഷേ ഉം എന്താണ് ഞാൻ കൊറേ ആഹ് എന്താണ് വീട്ടിലില്ലാത്തെ ഏഹ് ദെവസം ഉണ്ടായിരുന്നു. ആഹ് സമയത്തൊക്കെ നെനച്ച് കൊടുക്കണ്ടേ ചെടിക്ക് അപ്പോം. ആള് വേണല്ലോ അപ്പ അങ്ങനെ എന്താണ്. ഏഹ ചെടിയൊക്കെ കൊറേ ഒക്കെ നശിച്ചു പോയിട്ടൊ എന്നാലും കുറേക്കെ ബാക്കിയുണ്ട്.
അപ്പൊ ആരും നോക്കു ഒന്നു ഇല്ലാ?
ഏഹ് എഹ് എനിക്ക് എനിക്കാണ് കൂടുതലും ചെടിനോട് താല്പര്യ ഉള്ളത് വേറെ ആർക്കും താല് ല്പര്യല്ല അതോണ്ട് പിന്നെ ആഹ് അവരൊന്നും അങ്ങനെ ശ്രദ്ധിക്കൂല ചെടി.
ശ്രദ്ധിക്കൂല അല്ലേ.
ക്കൂലാ അതാണ്കൊഴപ്പം ഞമ്മക്ക് എല്ലാവർക്കും എല്ലാവക്കർ ക്ക് ചെടിനോട് താല്പര്യമുണ്ടെങ്കില് അവിടെ ചെടി നല്ലോണണ്ടാവും കാരണം ഒരാള് ഇല്ലെയ് ങ്കിലൊരാളുണ്ടല്ലോ നോക്കാന് ഇതൊരാള് പോലും ഇല്ല ഇനി നമ്മള് പിന്നെ ഏഹ് പോയികഴിഞ്ഞാ പിന്നെ ആഹ് ചെടിപിന്നെ അതേപോലെഅവിടെ കെടക്കാ ചെയ്യാ.
ആഹ് ആഹ് ആ ആഹ് ഞങ്ങള് ഇന്നലെ ഉം. ആഹ് എന്നാ ചെടി എനിക്ക് ആയി നുമാത്ര സ്ഥലം ഇല്ലല്ല മുന്നിലൊന്നും. ബേക്കിലും മുന്നിലൊന്നുല്ല ഇല്ലോട്ത്ത്ണ്ട് ഞാനിപ്പോ റംമ്പുട്ടാന്നെല്ലെ കുഴിച്ചിട്ടീന്
ആണോ ഇനിക്ക് റംപുട്ടാൻ ഭയങ്കരഷ്ടാണഹ് ആഹ് ആഹ് തൈ ആഹ് അല്ല ഈ റംബുട്ടാനെത്ര വർഷം കഴിഞ്ഞിട്ടാണ്ടാവാന്നറിയോ
ആഹ് ഒന്നിന്റെ കൊറേ ആഹ് വെല്പം വെച്ച് ഇത് വരെണ്ടായില്ല അഞ്ചു വർഷം
ഉം അഞ്ച് വർഷായിലേ കുഴിച്ചിട്ടിട്ട് ഇണ്ടാവ്ണ ടൈംമായോ ഇത് വല്ലൃ മരായിട്ടുണ്ടോ ഇണ്ടാവൂലാ അപ്പൊന്തെപറ്റി വളട്ടൊട്ക്കാറില്ല
ക്ഷേ അത് മൻക്ക് തോന്നുന്നത് അത് ബെഡ്ഡയ്ത തയ്യല്ലാ തോന്ന്ണ്ട്
ആഹ് ആഹ് ഇപ്പൊ ഞമ്മക്ക് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കുന്ന ഓരോ മരങ്ങളും പ്പമ്മക്ക് എന്താണ് നൈസ് ത്രീന്ന് കിട്ടൊല്ലോ
ആഹ് ആഹ് അങ്ങൻത്തെ വാങ്ങിത് ഇതങ്ങനല്ല ഇതിൻക്കൊരു ത ഇനിക്കൊരു താത്ത വാങ്ങിയന്നേണ് ഏഹ് ഒരുതാത്ത തന്നേണ്
തന്നതായിരുന്നുല്ലേ ന്ന്ട്ടത്പ്പ ഇതുവരെണ്ടായിട്ടില്ല പ്പന്ന്ട്ടടുത്തതാണോ കുഴിച്ചിട്ടത് ങ്ങള്
ആഹ് ആഹ് വേറൊന്ന് ഇന്നലെ
ആഹ് ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ റമ്പൂട്ടാൻ തിന്നാന് ആഹ് ആഹ് ഇന്നലെ ആഹ് ആഹ് അഹ് എനിക്ക് ഭയങ്കരഷ്ടാ റംബുട്ടാന് ആഹ് ആതെ ഉണ്ടാവാനത് പ്രത്യേക ആണല്ലോ അത് കാണാൻ തന്നെരു ഭംഗിയാണല്ലോ റംബൂട്ടാന്
ആഹ് ഇവിടെല്ലോ എല്ലാ വീട്ടിലുണ്ട് ഇങ്ങനെ നോക്കിയാ കാണാല്ലോത് ഞങ്ങളോടെ മരണ്ട് ക കായിണ്ടായില്ല
ഓലു റംമ്പൂട്ടാണ്ടാവ്ണ്ട്
ഉണ്ട് എന്ന്ച്ച ഞങ്ങളത് വല്യ മരായിന് ഞങ്ങളോടെ വലൃയ മരാണ് ഒറ്റക്കായിതുവരെ ഉണ്ടായില്ല
ഉം ന്നാപിന്നെ അത് ഹ്മ് എന്താണ് ഇണ്ടാവാത്തതാവും ചെലൊപ്പോം ങ്ങള് വേറെ കുയിച്ചിട്ടോക്കിം അപ്പൊ ചെലപ്പം
ഉം ഞിപ്പഞാൻ പറയാ മുറിച്ചിട്ടാ മതിയോ അല്ലാതെപ്പ അതിനോടൊരു ഉപകാരല്ലാറിയാ
ഉപകാര മുള്ളത് അതാണ് നമ്മക്ക് നമ്മള് കുഴിച്ചിട്ട സാധനം ഇണ്ടാക്കാഞ ഇണ്ടാവാഞ്ഞാ നമ്മക്ക് ദേഷ്യം പിടി ക്കില്ല കൊറേ കഴിഞ്ഞിട്ടും ഇണ്ടാവാഞ്ഞാല് നമ്മക്കും ദേഷ്യം പിടിക്കൊല്ലോ സ്വാഭാവികായിട്ട്
ആഹ് നല്ല വെലുപ്പം വെച്ച് നല്ല വെലുപ്പണ്ട് നല്ല ഹൈറ്റ് വെച്ചു ഷേ ഇതുവരെണ്ടായില്ല അഞ്ചു കൊല്ലായിട്ടേ
ക്കെ ചെറിയ ചെറിയ മരത്ത്മ്മലാണ് റംബൂട്ടാൻ കണ്ടത് അതൊക്കെ നൽപീടേന്ന് ചെലേ ഏ പെട്ടെന്ന് കായ്ക്കുന്ന മരങ്ങളുണ്ടല്ലോ മാവൊക്കെ ഒരുക്കു ആഹ് ആഹ് കുഞ്ഞു മാവുമ്മെതന്നെ മാങ്ങണ്ടായി കെടക്
ആഹ് അത്പ്പൻ്റെപ്പ വാങ്ങി വെച്ചണ് വാങ്ങി കൊണ്ടുവന്നപ്പോ തന്നെ മാ ആഹ് മാ കൊണ്ടന്നപ്പോ തന്നെ ആയുമേല് മാങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കണ്ട്.
ആഹ് അതാണിപ്പോ അങ്ങനെ മാങ്ങ തൂങ്ങി കിടക്കും. ആഹ് നെഴ്സറീന്ന് അത് ഇപ്പൊ അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കടലാസ്പൂവിനോട് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങളെ വീട്ടില് കടലാസ്പൂ ഉണ്ടോ
ഓഹ് അവിടെ എൻ്റെ വീട്ടിലില്ല ഇവിടെ അടുത്ത് ടം പോലുണ്ട് പല കളറിലുണ്ട്.
അത് ഒരു സീസണിലാണല്ലേ അത് ഉണ്ടാവാ ഭംഗിയാണ്. ഫോട്ടോ നമ്മള് നമ്മളെ ഫോട്ടോ എടുക്കുമ്പോളൊക്കെ അതിന്റെടുത്ത് പോയി നിന്നാൽ തന്നെ നല്ലൊരു അതിന്റെ ഒരു പശ്ചാത്തലം നല്ല അടിപൊളി ആയിരിക്കുവല്ലോ ഫോട്ടോന്റെ.
അയിന് നല്ല ഇതിണ്ടാവും ഭംഗിയുണ്ടാവും കാണാൻ അതിന്റെ അടുത്ത് ഒരു വീട്ടിലുണ്ട് പക്ഷെ എനിക്ക് അത്ര സ്ഥലല്ല കുഴിച്ചിടാനുള്ളത് ഉള്ളോ ത്ത് ഞാന് ഈഹ്, റംമ്പൂട്ടാൻ കുയിച്ചിട്ട് കറിവേപ്പിന്റെ എല കുഴിച്ചി
ആഹ് ആഹ് ആഹ് ഞങ്ങ ക്കെന്താണ്ന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് സ്ഥലം കൊറേയ്ണ്ട്, പക്ഷെ മണ്ണില്ല. അതാണ് കൊഴ പ്പം. ഫുളള് പാറയാണ്, കൊത്തിയാ കിട്ടൂല, ആഹ് കൊത്തിയാ കിട്ടൂല. മണ്ണ്ണ്ടെങ്കില്
ക്കിലൊക്കെ ആക്കി കൊണ്ടുവന്നൂടെ. എന്നിട്ടവിടെ ചാക്കില് നെറച്ച്
ഇത്ര ഇത്രയും ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കി ഞാനൊരു ഒരു പത്ത് എയുവതോളം ചെടികള് എൻ്റെ വീട്ടില്ണ്ടായിരുന്നു. എയുവതിലേറെ ഇണ്ടായിരുന്നു ചെടികള്. പശ്ശെ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളില് നിന്നും ഞാന് ഇതേപോലെ തന്നെ അവിടെ വീടെട്ത്ത് നിക്കാണെങ്കില് അവിടുന്ന് കുറെ മണ്ണുകളൊക്കെ കിട്ടുവല്ലോ തറ മാന്തീട്ടും അയിന്റെ മണ്ണൊക്കെയായിട്ട്. അത് ഉന്തു വണ്ടിയിലാക്കിയിട്ട് കൊണ്ടു വന്നിട്ട് ഇവിടെ ചരികാ ചെയ്യ. കാരണം ചെടി അത്രയും എനിക്ക്‌ ചെടി അതേപോലെ തന്നെ ചകിരി ചകിരിച്ചോറുണ്ടാവൂലേ? ഞാൻ ചെടി നടുമ്പോ തന്നെ ചകിരിച്ചോറും മണ്ണും ഈഹ് എലയും ചാണകപ്പൊടിയും എല്ലാ ഇട്ടാണ്ടാണ് നട്ക തന്നെ.
തന്നേ? ഏഹ് ഞാന് സധാ അങ്ങനെ തന്നെ ഇടു. അ ക്കലാ പശ്ശെ വേഗം ഇണ്ടാവലുണ്ട്.
ആഹ് ചെല മണ്ണിലയിന് വേഗം പെട്ട് ട്ടെന്ന് കാ ഏഹ് കായ്ക്കും എല്ലാ സാധനം. നല്ല മണ്ണായിരിക്കല്ലോ. നല്ല പൊടിമണ്ണായിരിക്കൂല്ലെ. അങ്ങനത്തെ സ്ഥലത്ത് പ്ര പെ ട്ടെന്ന് കായ്ക്കും. പിന്നെ ഈ മണ്ണില്ലാത്തോൽക്ക് എല എന്താണ് എ ന്തൊക്കോ ആക്കിയാണ്ട ആക്കല്ണ്ട്ന്ന് പറഞ്ഞ്. ഞാൻ ഇതുവരെ ഒന്ന് പരീക്ഷിച്ചിട്ടൊന്നു നോക്കി യിട്ടൊന്നു ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാ. മണ്ണില്ലാത്തോല് ഇങ്ങനെ ചെയ്താ മതീന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ കൊറേ വീഡിയോസൊക്കെ കണ്ടിട്ട്ണ്ട്. പിന്നെ ഉം. എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അതേപോലെ തന്നെ റോസാപ്പൂവ് പല ഇനം റോസ് പൂക്കൾ ഇണ്ടല്ലോ? ആഹ് ആഹ് ഉം പച് മഞ്ഞയായി ട്ടും ഉണ്ട റോസ്, ചോപ്പ്. ഞാ എൻ്റെ ആഹ് ആഹ് എന്റെ വീട്ടില് ണ്ട് നെറയെ ഒര് ഒരു തൈമ്മലന്നെ കൊലെ കൊല കൊല കൊലായിട്ട് റോസ് പൂ ഇണ്ടായിട്ട്. ചുവപ്പ് കളറായിട്ട്. അതേപോലെ തന്നെ ഒരു ലൈ റ്റ് പിങ്ക് കളറായിട്ട്. ലൈറ്റ് റോസ് കളറായി ട്ട് വേറെയുണ്ട്. ഒരു കുഞ്ഞി കുഞ്ഞി ഇണ്ടല്ലോ? കൊല കൊലായിട്ട് ആഹ് ആഹ് ആഹ് അത്ണ്ട്. ചെറിയ എലയാണല്ല അതിന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വല്യ റോസ്ണ്ട്. വൈ മഞ്ഞ റോസ്ണ്ടേയിരുന്നു. പീച്ച് കളർ റോസ്ണ്ടേയിരുന്നു. ഇതൊ ഒക്കെ എന്റടുത്ത്ണ്ടായിരുന്നു.. പക്ഷെ ഇപ്പൊ പീച്ച് കളർ ഒക്കെ റോസ് ഒക്കെന്ന് പറഞ്ഞാല് അതൊക്കെ പോയി കഴിഞ്ഞിക്ക്. ഒന്നാമത് മണ്ണൂല്ല വെള്ളൂല്ല രണ്ടൂല്ല. ട്ടാ നൻച്ചു കൊടുക്കാഞ്ഞിട്ടും ഇതും. വെള്ളംണ്ടായിട്ട് കാര്യല്ല നെൻച്ച് കൊട്ക്കാനും മാണല്ലോ ആള്. അപ്പൊ അതോണ്ട്, വെള്ളൂല്ല ആ പോയി കൊറേ നശിച്ച് പോയിട്ടും പോയി ഈ വേനൽകാലത്ത്. അതാണ് ഇണ്ടായത് ആഹ്.
ഇഞ്ഞി മണ്ണ് കിട്ടുമ്പോ ഏടെയെങ്കിലും നോക്ക്.
ആഹ് ഇനി ഞാൻ മണ്ണ് കിട്ടുമ്പോ എനിക്ക് എന്തെയ്യൂ എന്താണ് പുതിയ ചെടികള് വാങ്ങിയിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഇന്നേ പൈസ കൊട്ത്താണ്ട് ഞാനൊരു ചെടീം വാങ്ങീട്ടില്ല. ഞാനോരോ വീട്ടി വീട്കളില് നമ്മളിങ്ങനെ കാണൂലേ?
ആഹ് ഓടെ പോ ഏടെയേ പോവ്മ്പോ ആട്ന്ന് കിട്ടണാല്ലേ?
പോവ്മ്പോൾ ഞാ ഞാൻ തമിഴ്നാട് പോയിനി. തമിഴ്നാട് പോയപ്പോ ഇതേപോൽ തന്നെ അ അവടെ ഒരു വീട്ടില്ണ്ട് നെറയെ ഒര് വേറൊരു കളറ് റോസും അതേപോൽ തന്നെ ഒരു ശവനാറി ഒരു ഏഹ് ന്താണ് വയലറ്റ് കളർ ശവനാറിയും പിന്നെ ഉം ഒരു വ്യത്യസ്തേനന്തോരു പൂവ്ള്ളേ അപ്പ ഞാന് അതവിട്ന്ന് അവരോട് ചോദിച്ച് ഞങ്ങളിങ്ങനെ ബസ്സ് നിർ ത്തി, ആഹ് ബസ്സ് നിർത്തി, ഭക്ഷണം കഴിക്കാനായിട്ട് ബസ്സ് നിർത്തിയപ്പോ കൊർച്ച് ടൈമ് ണ്ടായിരുന്നു എന്താണ് ബസ് ആരായത് ബസ്സ് ബസ്ന്ന് ഓര് ഇണ്ടാക്ക ചെയ്യാ ഭക്ഷണം ബസ്സാര് ണ്ടാക്ക ചെയ്യാ മ്മക്കെ അപ്പാ ആ ഇണ്ടാകുന്ന സമയൊക്കെ അമ്മള് ഫ്രീ ആണല്ലോ അപ്പ അമ്മളവടെ ചുറ്റു ഭാഗം കാണാനും വേണ്ടിട്ട് നടന്നതായിന്ന് അപ്പളാണ് ഒരു വീട്ടില് ണ്ടായിന്ന് ഇതേപോൽ തന്നെ ചെടികളും നല്ലോണം ണ്ടായ പ്പൊ ഞാനെന്തെയ്ത് എന്റെ കൂട്ടത്തിൽ വേറെ ഒരാൾ ഉണ്ടായിര്ന്നു, ഞങ്ങൾ രണ്ടാള് ചെടി പ്രാന്തന്മാരാണ് അപ്പൊ കൊഴപ്പില്ലല്ലോ, അപ്പവരോട് ചോയിച്ച്, ചോയിച്ചങ്ങനെ ആഹ് ചോയി ച്ച് അവിടന്ന് വാങ്ങി കൊണ്ട് വന്ന് അതേപോൽ തന്നെ അതില്ള്ള ആ ശവനാറി പൂവൊക്കെ ഇട്ട് നല്ല രസത്തിലായിണ് മറ്റേത് റോസ് ഇതേപോൽ തന്നെ പോയ്ക്ക പോയി ൻക്ക് ഭയങ്കര ഇഷ്ട്ടായിരുന്നു ആ റോസ് ആഹ് അവട്ത്തെ കാലാവസ്ഥ ഇവട്ത്തെ കാലാവസ്ഥ ചെൽത് പ റ്റയ് മാറ്റണ്ടാവും അങ്ങനീണ്ടാവും ചെൽത് ഊട്ടീന്ന് കുണ്ടേരുന്നതൊന്നും ഇവടെ ണ്ടാവുന്നി ലല്ലോ സാധനോം ആഹ് തണുപ്പാണ് ആഹ് ഞമ്മളവടെ തണു പ്പും ചൂടും ഒക്കെ പാടെ കൂടി കലർന്നൊരു കാലാവസ്ഥാണല്ലോ ണ്ടാവല് ഒന്നുകില് തൺപ്പ്ണ്ടാവും അല്ലെങ്കി ചൂട്ണ്ടാവും അങ്ങനെല്ലേ കൂട്തലുണ്ടാവുക. അവ്ടെ ഊട്ടിലൊക്കെർഞ്ഞാലേ ഏത് നേരായാലും ചെറിയ തോതില്
ഇപ്പൊ കൊറേ കൊണ്ടന്നീനീ അവിട്ന്ന്ങ്ങനെ വിക്കാൻ വെക്കണോക്കെണ്ടല്ലോ അവ്ട്ന്ന് വാങ്ങിക്കൊണ്ടന്നീനി ഇവിടെ ന്നിട്ടൊന്നുണ്ടായില്ല ആഹ്
അതാ കാണാൻ നല്ല ഭ ഗിയാണ് അത് അവടെ നമ്മളെ നാട്ട്ല് അത് കുഴിച്ച്ട്ടാ ചെൽപ്പോണ്ടാവൂല.
ഇല്ല ഞാണ്ടാക്കി ഞാകൊണ്ടന്നിട്ട് ണ്ടാക്കിട്ട് ൻക്ക് ണ്ടായില്ല ഞാൻ ചോയ്ച്ചിര്ന്നു.
അവടെ ചെറിയ തോതിലെങ്കിലും തണുപ്പുണ്ടാവും ഇവടെ വെ ചൂടാണ് ണ്ടാവുക പ്പമ്മളെ ആ ചെടിക്കത് പറ്റില്ല ന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ശരി
ഉം